ഹലോ കേൾക്ക്ണ്ടോ ഏം ഇപ്പ കേക്ക്ണ്‌ല്ലേ
ഇപ്പൊ കേക്ക്ണ്ണ്ട്
ആഹ് ഞാൻ ഇവടെ മുറ്റത്ത്ക്ക് എറങ്ങിനിക്ക ഉള്ളിര്ന്നിട്ടാണോ അറിയൂല റേഞ്ച് ഇല്ലാത്തെ
ഉം രണ്ടു വെട്ടം പൂജ്യയി പോയി
ആഹ് അത് ശരി ഇവടെയിനെ ഇന്റെ അധിക കോളും അങ്ങനെ പോയതേ ഇൻക്ക് എല്ലാരും ഇങ്ങട്ട് വിളിക്കുമ്പോ ഞാന് അങ്ങട്ട് വിളുമ്പോക്കെ ഇതേമാതിരി റേഞ്ചില്ലായിട്ടാണോ ഓല്ക്ക് സൗണ്ട് കേക്കുല്ല പിന്നെ കൊറച്ചയ്യുമ്പം കോള് കട്ടാവ
കുറെ ഇന്റെ അധിക കോളും സീറൊ ആയി പോയക്കാ ആഹ് ഇത് റേഞ്ചിന്റെ പ്രശ്നണ്ട് തോന്ന്ന്നു മ്മ്
എപ്പഴാ കഴിക്ക്യാ
ഞാന് കൊറച്ചയ്യും ഒരു ഒമ്പേരേക്കാവും അങ്ങനെ മ്മ്
കല്ല്യാണം കഴിച്ചിട്ടില്ല
ആഹ് കല്യാണം കഴിച്ചിണ്ട് രണ്ട് വർഷായി ഉം
ആഹ് പുള്ളി എവ്ട്യാ
ഓര് ഗൾഫിലാ
ആണോ മക്കളൊക്കെ ഇനി ഇല്ലല്ലോ ഉണ്ടോ ആഹ് പിൻ ഞാൻ പഠിക്ക്യാ
ഏഹ് എത്രേലാ
ഞാന് എംഎസ്സി കഴിഞ്ഞു
അത് ശരി ആഹ്
മ്മ് അങ്ങനെയിരിക്കുന്നു
ആഹ് ആഹ്
പിന്നെ വീട്ടിലാരൊ ഞാന് ഇവട്ന്ന് കൊറച്ച് ദൂരെ വീ വീട്ടിലാരെക്കെ ഇണ്ട്
വീട്ടില് എനിക്ക്യേരു ഏ രണ്ട് ബ്രദേഴസ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററും
ആണല്ലേ സ്വന്തം വീട്ടിലാ നിക്കാ അതോ പുള്ളിടെ വീട്ടിലാണോ
അവടിം നിക്കല്ണ്ട് ഞാൻ ഇപ്പം ഇബടെ ഇന്റെ വീട്ടിലാള്ളത് ഞാനിപ്പോ ഓല്പ്പോ വന്ന് പോയിട്ടൊള്ളൂ ഗൾഫിലേന്യല്ലോ ഇപ്പോ വന്ന് പോയി ഞാൻ ഇവടെ വന്ന് നിന്നതാ ഇനിയിപ്പോ കൊറച്ചീസയിഞ്ഞാ പോവും
ആഹ് ജോലിയ്യ്ന്ന്ണ്ടോ അതോ
ഞാന് ഫാർമസി വർക്കെയ്യ്ന്ന്ണ്ടേനി ഇപ്പം പോവലില്ല ആഹ്
അത് എന്ത് പറ്റി
അത് ഓല് വന്നപ്പം നിർത്തിയതാ പിന്നെ ഇഞ്ഞ് പോയിട്ടില്ല മ്മ്
ഉം ഇനി എന്ന് വരും
ഇനിപ്പോരു ഒന്നര വർഷാവും
ആണല്ലേ
മ്മ് അങ്ങനെ അവടെരൊക്കെ ഇണ്ട് വീട്ടില്
വീട്ടില് ഇപ്പൊ അച്ഛനും അമ്മയും ഞാനും മാത്രേള്ളൂ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി കല്യാണം കഴിഞ്ഞ മാസമായിരുന്നു
ആഹ് ശരി.
ഉം അപ്പൊ ഇന്ന്ണ്ടായിരുന്ന് ചേച്ചിയും ചേട്ടനൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പവര് പോയി അവരെ വീട്ടിലേക്ക് പോയി ഉം. ചേട്ടൻ രണ്ടൂസം കഴിയുമ്പ പോവാ.
ആഹ ആഹ് വീ ബ്രദറാരൂല്ല.
ഇല്ലി ഇല്ല ഇല്ല ഞാനും ചേച്ചി ഉള്ള്ള്ളൂ അതേ ഉള്ളൂ
ഉം ഉം
പിന്നെ അച്ഛനമ്മെക്കെ സുഖാട്ടിരിക്കുന്നോ.
ഓ സുഖം.
ആണല്ലെ സിസ് ചേച്ചി അനിയത്തിമാരാണോ.
ഒരനിയത്തിണ്ട് ഒരനിയത്തിണ്ട് ഒരു താത്തയുണ്ട്.
ഉം ആണോ കല്യാണൊന്നും കഴി കഴിഞ്ഞ.
അനിയത്തി കഴിഞ്ഞിട്ടില്ല ഓൾ ഡിഗ്രി തേഡിയർ ആണ് താത്തന്റ കല്യാണം കഴിഞ്ഞ് ഓൾക്കൊരു കുട്ടി. ഇണ്ട് ഉം ഇല്ല ഓലവിടെ ഓളോടെണ്.
ആണല്ലേ
ഉം ഇപ്പൊ ഞാൻ ഓൾക്ക് വിളിച്ചോണ്ടിക്കേനി അപ്പളാണ്. ഇങ്ങളെ വിളിച്ചെ ഇന്റെമ്മന്റെ ഫോണ്ന്നേനി വിളിച്ചിനെ കുറെ ആൾ. ആക്കാരിങ്ങനെ വിളിക്ക്ണ്ട് പക്ഷേ ആര്ക്കും ഫോണിന്റെ എടുക്കാണില്ലാ എന്താ ആർക്കറിയാ.
ആ ഇണ്ടായിരിക്കും കാരണം ഞാൻ കൊറെേ പേരെ വിളിച്ചു പിന്നെ. സീറോ ആയി മൊട്ടായി പോയതേ ഉള്ളൂ കാരണം കി
ആഹ് കിട്ടുന്നില്ല അയന്നെ അപ്പഞ്ഞി എല്ലാരും കൂടി. പ്പ കൊറേ ഇന്നല്ലേ ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ടായിരിക്കും.
ആയിരിക്കും ഉം പാല് ക്കെ ചെയ്യാറുണ്ടോ.
ആ കൊറച്ചൊക്കെ ചെറുതായിട്ടൊക്കെണ്ടാക്കും.
അവിടെ ചെല്ലുമ്പോ ഇണ്ടാക്കാറുണ്ടോ.
ആഹ്. ആഹ് അവിട്ന്നന്നെണ്ടാക്കും ഇവിടെത്തിയ ഒന്നും ഇണ്ടാക്കല്ല്യ ഇവിടെ നിന്നാല്. നേരത്തിന് തിന്നാ നീച്പോര അതെ. അവുട്ന്ന് എല്ലോ ഉണ്ടാക്കും.
എന്താ ഏറ്റോം ഇഷ്ടം കഴിക്കാൻ?
ഫാസ്റ്റ് ഫുഡന്നെ അങ്ങനെതൊക്കെ പിന്നെ. ഉം ഫിഷ് ഐറ്റംസൊക്കെ ഇഷ്ടാ.
ആണല്ലേ ഉം.
അങ്ങനെ ഇങ്ങള് ഹോസ്റ്റലിലാ പഠിച്ചീനി
ഹോസ്സിലിലല്ല ദൂരം ഇണ്ടായാലും പക്ഷെ ഞാൻ പോയിട്ട് വരുആയിരുന്നു.
അത് ശരി ഉം
ഉം
ഇനി ഇപ്പോ എന്താ പ്ലാന് എവിടേം കേറാൻ നോക്ക്ണ്ടൊ
ഉം അല്ല നോക്കുന്നുണ്ട് പിന്നെ. പി എസ് സി ഷേയർ നോക്കിയാലോന്ന് വിചാരിക്കുന്നു.
ആ ആ അഹ് ശരി. പി എസ് സി എഴുതിക്കിട്ടാനാണ് പണി ട്രൈയെയ്യണം നല്ലോണം.
അത് നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് പഠിച്ചാലേ കിട്ടുള്ളൂ.
ആ അതെ.
കൊ കൊറെണ്ട് പഠിക്കാൻ എല്ലാ സ. എല്ലാ വിഷയങ്ങളും പഠിക്കണ്ടേ നമ്മള് നേരത്തെ പഠിക്കുന്നേവെച്ച നമ്മളൊരു സബ്ജക്റ്റിനെ മാ. ത്രല്ലേ പഠിക്കുന്നുള്ളൂ ഇപ്പം എല്ലാം ഇതെല്ലാം. എല്ലാം പഠിക്കണം അപ്പ നമ്മള് കൊറെ നാളായിട്ട് ഞാന് സയൻസ് ആയിരുന്നു അപ്പം. എനിക്ക് ബാക്കിയുള്ള സബ്ജറ്റിനോടുള്ള ടച്ച് എല്ലാം വിട്ട്. ഇനി അതൊക്കെ പഠിക്കണം ഉം എല്ലാം ചോദിക്കുമല്ലോ ബേസിക്കെ. പി എസ് സി യൊക്കെ എഴുതാറുണ്ടോ?
ഇന്നില്ല ഇവിടെ തത്ത് നോക്കലുണ്ട്. ഓള് ഇങ്ങനെ ഏഹ് ഒരു വർഷം എഴുതലുണ്ട്, എന്നിട്ട് കിട്ടിയൊന്നുമില്ല, ഓൾക്ക് കാറ്റ എനിക്ക് കിട്ടിയേനെ ആഹ് ഉം. ഇല്ല ബി എഡ് ഇല്ല പി ജി കഴിഞ്ഞു. ബി എഡ് കൊടുത്തിട്ടില്ല.
ആഹ് അല്ലേ.
ഉം അപ്പ അങ്ങനെ പി എസ് സി ക്ക് അങ്ങനെ നോക്കോളാം ഉം.
ഇന്നില്ല യാത്രയൊക്കെ പോവാറുണ്ടോ?
ഓ
നിങ്ങള് ചേട്ടൻ വന്നിട്ട് എവിടേലും ഒക്കെ പോയോ?
ഞങ്ങള് ഇപ്പൊ ലാ ഇവിടെ ആതി ആതിരപ്പള്ളി പോയിണ്ടേനി.
അങ്ങോട്ട് ആക്കല് എവിടെ ആതിരപ്പള്ളില്ലേ.
ആഹ് അടുത്താണോ അതോ ദൂരെയാണോ?
ആഹ് കൊറച്ച് ദൂരെത്തന്നെ, ഞങ്ങള് ഇവിടെ മലപ്പുറം ജില്ല ആണ്.
ആണല്ലേ?
ഞാൻ അങ്ങോട്ട് ഈ പ്രാവശ്യം പോയിട്ടൊള്ളൂ. ഞങ്ങള് പോയേ സമയത്ത് വെള്ളായിട്ടില്ലേനി ഇപ്പ നല്ല രസയുണ്ട് അവിടം കാണാന് ഇങ്ങനെ. ഇൻസ്റ്റായില് കാണാം, ഞങ്ങള് പോയ സമയത്ത് തീരെ വെള്ളയില്ലെനി. മഴയാവണെ ഒരു ടൈം ആയിട്ടുള്ളൂ ഇനി ജനുവരി. അല്ല ജൂൺ ഫസ്റ്റ്ക്കെ തന്നെയാ ഞങ്ങൾ പോയേനി. അപ്പൊക്കെ അങ്ങനെയാണ് മഴ പെയ്തിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ നല്ല മഴ ഇങ്ങനെ ഇന്നിപ്പോ ഇല്ല.
ഉം ഇപ്പൊ ഭയങ്കര വെള്ളമായിരിക്കും.
ആഹ് അപ്പ ഇങ്ങനെ റീലില് ഇങ്ങനെ കാണാം, അടിപൊളിയായിട്ട് ഇപ്പ ഈ സമയം. ത്താണ് ശരിക്കും അവിടെ പോകേണ്ടത്.
സത്യ ഈ സമയത്തൊക്കെ പോവണ്ടേ ഉം. ഇപ്പം നമ്മള് ദൂരെ നിന്നാൽ പോലും വെള്ളം ഇങ്ങനെ തെറിച്ചു വീഴും, ഭയങ്കര വെള്ളം ഞാൻ ഇങ്ങനെ ഫോണില് ഇന്ന് കണ്ടായിരുന്നു റീൽസ്.
ആഹ് നല്ല രസവാണ് അവിടെ കാണാന്, പിന്നെ ഞങ്ങള് അവിടുന്ന് അങ്ങ് നേരെ. പിന്നെ ആഹ് മരക്കപ്പാ മരക്കപ്പാറ അങ്ങനെ.
ഉം
വേറെയെതോ സ്ഥലണ്ടല്ലോ, ആഹ് ഒരു കൊറെ വളവുയൊക്കെ ഉള്ള.
ഇതാ
ആഹ് ഒരു ചുരു ചുരണ്ടല്ലോ, ഇന്നാള് കൊറെ ആൾക്കാര് മെരിച്ച. ട്രാവലറില് ടീച്ചേർസ് ഒക്കെ ആഹ്. ആഹ് അവിടെ പോയി. അങ്ങനെ തിരിച്ച് റിട്ടേൺ പോന്ന് ഒരു ദിവസത്തേന് പോയിട്ടുള്ളേനി. പിന്നെ ഇപ്രാവശ്യം ലോങ്ങ്‌ അങ്ങനെ അടച്ചിട്ടൊന്നുല്ല പിന്നെ കാര്യായിട്ട് ബീച്ചില് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവും. പിന്നെ ഇവിടെ അടുത്ത് പോയി. പിന്നെ ഇന്റെ ഫാമിലിയും ഓരും അങ്ങനെ പോയയേനി.
ആണല്ലേ?
ഉം
പിന്നെ ഏഹ് അവിടെ എങ്ങനുണ്ട് മഴയൊക്കെ?
ഇവിടെ മഴയിപ്പോ ഇന്നലെ ക ഇണ്ടെനി ഇപ്പൊ മഴയില്ല.
ഇന്നും ഇച്ചിരി വെയിൽ ഉണ്ടായിരുന്നു അല്ലേ?
ആഹ് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പെയ്തു. ബീച്ചിക്ക് ഇവിടുന്ന് ഒരു മണിക്കൂറ് വേണം.
ആണല്ലേ?
ഉം ഇന്നാലും എട്ക്കൊക്കെ പോവും തെ സ്സല്ലേ
ഉം ഇവിടെ അടുത്ത് ബീച്ചൊന്നും ഇല്ല കൊറച്ച് നല്ല ദൂരെയാ നല്ല ലോങ്ങാ
അയ് ശരി
ഉം
പിന്നെ ഞങ്ങളിവിടെ അടുത്തുള്ള ഇങ്ങനെ എടുത്തുള്ള സ്ഥലത്തെക്കങ്ങനെ എടക്കടക്ക് പോവും ഇവിടെ മിനിയൂട്ടിക്കെ ഞങ്ങക്ക് കൊറച്ചടുത്താ അപ്പം അങ്ങോട്ട് പോവും
ഫ്രണ്ട്സിന്റെ ഒക്കെ എടുത്തുപോവാറുണ്ടോ?
ഇപ്പം ഫ്രണ്ട്സായിട്ട് ആരേം കോൺടാക്ട് ഇല്ല എപ്പെളെങ്കിലൊക്കെ ഇൻസ്റ്റേല് ഫോട്ടോ കാണുന്നല്ലാതെ ഒന്നാത് കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മക്ക് ഓലായിറ്റുള്ള കോൺടാക്ട് ഒന്നും ഒന്നാമത് ടൈം ഇണ്ടാവില്ലാ അതാണ് വിശയം ആരുമായിറ്റും കോണ്ടാക്ട് ഇല്ല
ആണോ?
ഉം ക്കെ കല്യാണം വരെ ഇണ്ടാവുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ആരുവായിട്ടും കോൺടാക്ട് ഇണ്ടാവില്ല
ആഹ്
ഉം അങ്ങനെ പിന്നെ വർക്ക് ചെയ്യ്ന്നോടത്ത് ഇള്ള ഓലായിറ്റ് ഫ്രണ്ട്‌സ് ക്കണ്ട് ഇന്നാലും ഇതന്നെ ഇപ്പം വർക്ക് നിർത്തിയപ്പോ ഓരായിറ്റ്ള്ള കോണ്ടാക്ടും നിന്ന് ഞമ്മളതായിട്ടുള്ള ഓരോ യോണ്ട് ആഹ് ഇന്റെ വീട്ടന്ന് പോവും ഞങ്ങള് ഇവിടുന്ന് പോവും ഇന്റെ വീട്ടിന്ന് ഞങ്ങളിപ്പോ മിനിയാന്ന് ഇപ്പ ഹൈലൈറ്റ്മാൾ അറിയോ? ആഹ് അവിടെ പോയിണ്ടായിനി മിനിയാന്ന്
ആഹ് ചേട്ടൻ പുള്ളിക്കാരന്റെ വീട്ടിന്ന് പോവും?
അവിടുന്ന് ഇങ്ങനെ പോകലില്ല
അവിടെ എല്ലാവാരും കൂട്ടൊക്കെയാണോ?
ആഹ് കൊഴപ്പൊന്നുല്ല അടിപൊളിയാണ്
ഉം പുള്ളിക്ക് ആരാ ഒള്ളെ സഹോദരങ്ങള്?
അവുടെ നാല് നാലേട്ടന്മാരും രണ്ട് പെങ്ങന്മാരും
ആണോ? അവരുടെയൊക്കെ എങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞോ?
ഓഹ് എല്ലാരേം കയിഞ്ഞു എല്ലാരും വേറെ വീടെടുത്ത് പോയി എല്ലാരും വേറെ വേറെ പോയി ഉപ്പ ഉമ്മ മാത്രോ ഉള്ളൂ ഉപ്പ ഇല്ല ഇമ്മ മാത്രേള്ളു
ഒറ്റയ്ക്കാ
ഒറ്റയ്ക്ക് ആണിപ്പം ഉം ഓലെ പെങ്ങളെ മോള് വന്നണ് നിക്കാന്
ആണല്ലേ
ഓലെ ഉം നോക്കും പിന്നെ നേരെ മോളിലെന്നെ ഒരു ഏട്ടന്ണ്ട് ഓലും ഓലെ വൈഫുണ്ട് ചെലപ്പം അങ്ങട്ട് പോകും അങ്ങനെ ഞാൻ പിന്നെ ഹസ്ബന്റ് പോയിട്ടിപ്പോ ഒരാഴ്ച്ചയായിട്ടുള്ളൂ അപ്പോ ഞാൻ ഇങ്ങോട്ട് നിക്കാൻ വന്നയാ
ആണല്ലേ
ഉ ഉം ഇനി ഇപ്പൊ കൊറച്ചഴിഞ്ഞിട്ട് പോണം
ഉം എങ്ങനെയാ ഉമ്മ ഭയങ്കര കാര്യൊക്കെയാണോ?
എങ്ങനെ?
ഉമ്മ ഭയങ്കര കാര്യൊക്കെയാണോ?
ആഹ് കൊഴപ്പൊന്നുല്ല
ഉം
ഉഹ് ഉഹ് ചേച്ചിടെ വിശേഷം എന്താ ഇന്നിട്ട് അവിടെ സുഖല്ലേ?
ആഹ് അവ് അവിടെ സുഖായിട്ടിരിക്കുന്നു
ഉം ഉം ചേട്ടനവ്ടെ പൊറത്താ
ഉം ആഹ് പൊറത്താ പൊറത്താ ആർമില്ല ആർമി
ആഹ് ആഹ്
അപ്പം അടുത്ത ദിവസം പോവാ അപ്പവളങ്ങോട്ട് പോയി
അയ്ശരി ഉം ഇനി നാളെ വരുയേരിക്കുല്ലേ പോയി അയിഞ്ഞാല്. ആഹ് ടീച്ചറാ
ഉം
അയ്ശരി ഉം എന്നാ ഓക്കെ ടൈമായിട്ടോ ശരി
ആഹ് ഓക്കെ